ഹലോ എ കേക്കാൻ പറ്റുന്നുണ്ടോ ആഹ് കേക്കാം അടാ എല്ലാരും ഉറങ്ങിയോ
ആഹ് എല്ലാരും ഉറങ്ങി
ഉം പിന്നെ ആഹ് രാവിലെ നേരത്തെ എണീക്കൊ നീ
ആഹ് നേരത്തെ സ്കൂളിൽ പോണമെങ്കിൽ നേരത്തെ എണീക്കും അല്ലാങ്കിൽ ലൈറ്റായിട്ടേ എണീക്കതുള്ളു
തേങ്ങൊക്കെ തുരുമ്പി വെച്ചേക്കോ വെജിറ്റബിളും ഒക്കെ കട്ട് ചെയ്ത് വെച്ചേക്കുവോ
വെജിറ്റബിൾ ഒക്കെ അങ്ങെ ചില സമയത്ത് സമയം ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് വെച്ചേക്കും
ഉം ഉം
തേങ്ങൊക്കെ തിരിവി തേങ്ങയൊക്കെ തിരിവി വെച്ചോക്കും
തേങ്ങ ഇവിടെയും തേങ്ങയൊക്കെ തിരിങ്ങി വച്ചേക്കും ഞാൻ ചില സമയത്തണെന്നുണ്ടെിൽ ഒട്ട് മയ്യ താമസ്യൊക്കെ കിട വാണെന്നുണ്ടെങ്കില് തിരുന്നത്തില്ല എന്തായാലും വളുപ്പിൽ എഴുന്നേക്കുമല്ലോ നാലേ മുക്കാലൊക്കെ ആവുമ്പോ ലറം വെക്കുമെിലും എണീ് റ്റു വരുമ്പോ അഞ്ചേ കാലൊക്കെ ആകും
അഹ് ആ അത്രേ നേരത്തെ എണിക്കുല ഞാനും ഇവിടെ ആർ ആർ മണി ആർ മണിക്കേ ഞാൻ എണീകത്തോള്ളു
ആഹ് അപ്പൊ പിന്നെ അത്രയും നേരത്തെ എണീണ്ടെങ്കിലിൽ എല്ലാം ആയിട്ട് പോവാൻ പറ്റത്തുള്ളൂ ആഹ് പിന്നെ അതേ കണക്കന്നെ പച്ചക്ക പച്ചക്കറി ചെലപ്പ അരിഞ്ഞു വെച്ചേക്കോടാ ആ ച എപ്പോഴും ഇത് കണക്ക് ചില തോരനൊക്കെ ഉള്ളതണായിയിരിക്കും ബീറ്റ്റൂട്ടൊക്കെ ും വെള്ളം ആയി പോത്തില്ല അരിഞ്ഞ് വെച്ച കഴിഞ്ഞ അതൊന്നും അരിഞ്ഞ് വെക്ക ആഹ് ബീറ്റ്റൂട്ട് അരിഞ്ഞ വെച്ച് കഴിഞ്ഞാ അങ്ങ് ഒരുമാതിരി ആവും നമ്മളടുത്ത് ഇടുമ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ വന്നിട്ട് ണ്ട് അതുകൊണ്ട് ഞാൻ ബീറ്റ്റൂട്ട് അരിഞ്ഞു വക്കത്തില്ല പിന്നെ ഈ കോവക്ക ആ പിന്നെ വെണ്ടയ്ക്ക ചിലപ്പോഴും വെണ്ടയ്ക്ക എങ്ങനെ അരിയാാറില്ല വെള്ളം എങ്ങണ ഉണ്ടെങ്കി അതിങ്ങനെ കൊഴഞ്ഞഞ് ഒഴിഞ്ഞഞ്ഴിഞ് കിടക്കും
ആഹ് ഏത് ഈ വെണ്ടക്കാ നമ്മള് ഏ ഇത് വെന്ത് എല്ലാം ഒരു വിധം എല്ലാം മൂത്ത വരുമ്പോഴേ നമ്മൾ ഉപ്പിടാവുള്ളത്
ഓ ലാസ്റ്റ് എനിക്കത്റിയത്തില്ലായിരുന്നു ഞാൻ ആദ്യമേ അങ്ങ് ഇടുവായിരുന്നു ഉപ്പ്
ആഹ് കൊഴകൊഴന്നും പറഞ്ഞ അപ്പം വരത്തില്ല അങ്ങനെ ചെയ്യുമ്പോ
ഇടോ നിങ്ങള്
ആഹ് സവാള ഇടും സവാളയും പച്ചമൊളകൊക്കെ ഇടും
അപ്പൊ ഇത് നല്ല വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഉപ്പിടാവൂ അല്ലേ
എന്ത് കഴിഞ്ഞ എന്നല്ല ഇത് നമ്മൾ ഇറക്കുന്നൊ ഒരു പരിവ് ആകത്തില്ലേ
ആ ഹാ ഹാ ഹാ
മൂത്തെല്ലാം വരുമ്പോ അപ്പഴും ആദ്യമേ ഒപ്പിട്ട പുഴപെടന്ന് പറഞ്ഞത് ആവും
നമ്മൾ അതേടക്കടാ അടിക്ക് പിടിക്കോ ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്കന്ന് തോത്തി കൊടുക്കണം എണ്ണ ഒഴിച്ച് ഇട എന്നാലും അടിക്ക് പിടിക്കുവോ സംഭവം ഇത് അന്നേരം
ചെല സമയത്ത് നമ്മൾ ഏളക്കി കൊടുത്തില്ലെങ്കിൽ അ അടിക്ക് പിടിക്കും
ഉം എനിക്ക് വെണ്ടയ്ക്ക എപ്പം വെകുമ്പോ ഞാൻ അന്നരം എന്താ ചെയ്യുന്നറിയാം ഒരു നാരങ്ങ എങ്ങാണ ഉണ്ടെങ്കിൽ ആ നാരങ്ങ എടുത്ത് വച്ചേക്ക നാരങ്ങണ നീര ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേെക്കും ചിരിയ ഒഴിക്കോ ഇല്ലെങ്ക പുളിപ്പായി പോവും അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാ നല്ല ക്രിസ്പി ആയിട്ട് വരും അപ്പൊ നമ്മൾ ആഹ് നല്ല ക്രിസ്പിയയിട്ട് വരും നമ്മൾ ഉപ്പൊന്നും അന്നനെ ഉപ്പൊന്നും നമുക്ക് പ്രോബ്ലം ഇല്ല പിന്നെ നമ്മള് നാരങ്ങേന നീര് ഒഴിക്കുമ്പോ ലാസ്റ്റ് ഉപ്പ് ഒന്ന് കൊണ്ടോന്ന് ഇ ഇട്ട് നോക്കണം ചിലപ്പ ഇല്ല പുളി നിൽക്കുന്നകൊണ്ട് ഉപ്പ് കുറഞ്ഞഞ് കാണിക്കുവല്ലോ
ആഹ ഒപ്പ് കുറഞ്ഞ
ആ ഒരു നുള്ള് നാരങ്ങ ഇടാവും ഈ നാര ഒരു ഇച്ചിരി ഇങ്ങനെ പിഴിഞ്ഞിട്ട് ഒരു ശകല ഒഴിച്ച് കയുമ്പോഴത്തേക്കും നമ്മളെല്ലാം ക്രിസ്പി കണക്കെ ഇരിക്കും നമുക്ക്ത് കഴിക്കാനും നല്ല വേസ്റ്റ് ചെിലപ്പോ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇതിന്റെ പണിക്ക് നൽിക്കത്തോുള്ളൂ ഇല്ലെങ്കിൽ ഇതങ് കുഴഞ്ഞിട്ട് കഴിക്കാൻ പറ്റത്തില്ലത ചിലപ്പോ അടിക്കുംങ് പിടിക്കും
അതിങ്ങനെ ചെയ്താൽ മതി ഉപ്പ് ലാസ്റ്റിട്ടാൽ മതി കുഴഞ്ഞു വരത്തില്ല
പിന്നെ പയറൊക്കെയാണെന്നുണ്ടെങ്കിലും അരിഞ്ഞ് ഫ്രിഡ്ജിനകത്ത് വെക്കും വള്ളിപ്പയറൊക്കെ ആണെങ്കിലേ അമരിക്കയും അതൊക്കെ ഫ്രിഡ്ജ് കത്ത് വെക്കും ഇവിടെ ഇങ്ങനെ മാറിയും തിരിഞ്ഞ് എല്ലാം പച്ചക്കറി എടുക്കും കാരണം എല്ലാവർക്കും പിള്ളേൊക്കെ കഴിക്കണ്ടോ അല്ലാതെ വേറെ പച്ചക്കറിയൊന്നും പിള്ളേർ കഴിക്ക ത്തില്ല
ആ് ഇവിടെ അതണെയ ഇവിടെയും ഇവിടെ വച്ച് കഴിക്കത്തില്ല അതുകൊണ്ട് മാക്സിമം എന്താ ഉണ്ടെങ്കിലും
ആവുമ്പോ അങ്ങ് കഴിച്ചോളും അങ്ങ് അവിടെ കൊണ്ടപോയി കളയാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോ അങ്ങ് കഴിച്ചോളും
അതാ കഴിച്ച അതുകൊണ്ട്
ഇതിന്റെയൊക്കെ കൂടെ ഞാൻ പയറും അതും ഇതൊക്കെ ഇട്ട് കൊടുക്കുടാ മറ്റേ നമ്മൾീഈ വള്ളിപ്പയറും പിന്ന അമരയ്ക്കൊക്കെ വ വിക്കുമ്പോ നമ്മുടെ പച്ചപ്പയറുണ്ടല്ലോ ചെറുപയറ് ആഹ് അത് ഇത്തിരി വേവിച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കും ആഹ് ആഹ് അത് ഇതി ഇങ്ങനെ ഇടയ്ക്ക ഇടയ്ക്ക് ഇത് വെക്കുന്ന സമയത്ത് അതിനകത്ത് തട്ടിയിട്ട് തോത്തി കൊടുക്കാമെന്നുണ്ടെങ്കി ആ പയറും അങ്ങ് കഴി ക്കും ഈ അമര പയറ ആണെന്നുണ്ടെ അതും എന്നും കഴിക്കും ടേസ്റ്റും അമരപ്പയറിന്റെ ഒരു കൈ പറയത്തോ ഇല്ല
ആഹ് ആഹ്
അന്നേരത്തേക്ക് നിങ്ങള് എങ്ങനെയാ വെള്ളം ചേർത്ത് വേവിക്കു വൊടാ അതോ എണ്ണല് വഴറ്റുവോ
എന്തുവ അമര പയറാ
ആഹ് ആഹ്
അമര പയറ് ഞാൻ സ്വഭാവികമായിട്ട് ഇങ്ങനെ ഇവിടെ ഇവിടെ ചെറുതായിട്ട് തളിച്ചു കൊടുക്കും തളിച്ചു കൊടുത്ത് ആഹ് ഇത് ഇതിനകത്ത് കിടന്ന് വെന്തെല്ലാം വന്ന് കഴിയുമ്പോ പിന്നെ കൊറച്ച് എണ്ണ
ഉം ഉം ലാസ്റ്റ് എണ്ണ
എന്താ പിന്നെ ചിലരന്ന് വെച്ചാൽ ആദ്യമേ അങ്ങ് കടു വറുത്ത് ആ എണ്ണയ്ക്കകത്തിട്ട് തന്നെ അങ്ങ് മൂപ്പിച്ച് ഇച്ചിരി വെ വെള്ളം മാത്രം തളിച്ച് ഇങ്ങനെ കൊടുക്കും
ഉം നമുക്ക് സമയം ഉണ്ടെങ്കിൽ നമ്മള് ഇങ്ങനെ എണ്ണക്കകത്ത് വഴട്ടിയിട്ട് ആഹ് ച്ചിരി വെള്ളം തളി
ആഹ് അതാ കുറച്ചൂടെടേസ്റ്റ്
ആഹ് അന്നേരം ടേസ്റ്റ് പക്ഷെ സമയം ഇല്ലാ ത്തെ സമയങ്ങളിൽ നമ്മള് ഇച്ചിരൂടെ തോനെ വെള്ളം ഒഴിച്ച് ഇത് വേവിച്ച് എടുക്കും ഈ അങ്ങനെ വേവി മ്പോഴാന്ന് തോന്നുന്നു നമ്മ ഇല്ലെ കയപ്പിന്റെ ഒരുരിത് വരുന്നത്
ആഹ് ഇത് എണ്ണയ്ക്കകത്ത് കിടന്നല്ലേ വഴ
ആഹ് വെണ്ണയ്ക്കാത്ത് വഴണ്ട് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ടേസ്റ്റിയോടെ പിള്ളേരാണെലും കഴി ഉം പിന്നെ അവിടെ മറ്റേ മറ്റേ മൊട്ടക്രൂസ് മറ്റേ ക്യാബേജിന്റെ തോരന് എടുക്കുവോ ഇവിടെ
ആഹ് എനിക്കിവിടെ ഭയങ്കര ഇഷ്ടവ കൂടെ കാബേജ് കുഞ്ഞുങ്ങൾക്കും കുഞ്ഞിനും ഇഷ്ടവ അത് കൊടുത്തു ഉം കൊടുത്തു വിടും
വെള്ളക്കി വെക്കുവോ അതോ മറ്റേ മഞ്ഞ കളറി തേങ്ങയൊക്കെ തിരിമ്മീട്ട് അങ്ങനെ വെക്കുവോ
ക്യാബേജ് തോരനും വെക്കും പിന്നെ അല്ലാതെ മറ്റേ മെഴുക്ക് വറട്ടില്ലേ
ആഹ് വെള്ളക്കകത്ത്
ആഹ് വെള്ളക്കകത്തിടും പിന്നെ ഈ തോരനകത്ത് തന്നെ ഈ മഞ്ഞപ്പൊടി ഇടാതെയും വെക്കാൻ പറ്റും
ആഹ് തേങ്ങ മാത്ര ഇട്ടിട്ട് ആഹ് ചില കടകളിലൊക്കെ സദ്യക്ക് നമുക്ക് ഇത് അങ്ങനെയും തരും
ജീരകപ്പൊടി മാത്രം കുറച്ചൊന്ന് വിതറി കൊടുത്താതി ആഹ് എനിക്ക് ഭയങ്കര ഇഷ്ട അതുമല്ല ഈ പയറൊക്കെ ആയാലും വെള്ളക്ക് ഇടുന്നോ ഇടാറുണ്ട്
പയറൊക്കെ ഇപ്പൊ ഒരു മിഴുക്കോട്ടി ഉണ്ടല്ലോ ടാ നമ്മള് ല്ലേ കൊറച്ച് ഇച്ചിരി വെരളിന്റെ തുമ്പത്തൊക്കെ അത്രയും നീളത്തിൽ അരിഞ്ഞെടുത്തിട്ട് മിഴുക്കോട്ടി മാതിരി
ആഹ് ആഹ് അതന്നെ അതും ഇതുപോലെ തന്നെ എണ്ണക്കാത്തിട്ട്
ഉം പിള്ളേർക്കേക്കെ ഭയങ്കര ഇഷ്ട അത് കഴിക്കാൻ അത് ചോറിലൂടെ പുരട്ടി കഴിക്കാനായി
ട്ടി കഴിക്കാണ്
ഉം ഉം ഉം
പിന്നെ മറ്റേനെ കാട്ടിയും കുറച്ചും കൂടെ നല്ല ഇതാ ഇത് എനക്ക് സമയില്ലെങ്കി ഞാൻ എന്തോ ചെയ്യുമന്ന് അറിയാവോ തേങ്ങ ഇങ്ങനെ ചതക്ക കക്കാന ഒന്നും നിക്കത്തില്ല ബീട്റൂട്ടിലാണെന്നുണ്ടെങ്കിലും കൈകൊണ്ട് ഞെവിടി എങ്ങ് ആഹ് ഇടും പക്ഷെ
അത് മതി അല്ല അത് മതി അതായാലും മതി ഇപ്പ നമ്മള് മിക്സി കാത്തിട്ട് ചതക്കണന്നൊന്നും ഇല്ല ജസ്റ്റ് ഒന്ന് ക
കൈയൊണ്ട് ഞവിടി ഇട്ടാലും ആഹ് തേങ്ങ അതിനകത്ത് കിട്ട് നമ്മക്ക് ചൂടാകുമ്പോഴ തേങ്ങയുടെ ഒരു എണ്ണ ഇറങ്ങുമ്പോൾ നല്ല സ്മെല്ലും നല്ല മണ അന്നാരം
ആഹ് അത് ല്ല മിക്സ് ഒക്ക പണ്ട് തൊട്ടേ ഓരോരുത്തരു ശീലങ്ങളല്ലേ കൈമാറി കൈമാറിയന്ന മിക്സിക്കത്തിട്ട് ജീരകവും എല്ലാം കൊണ്ടിട്ട് ആഹ് ആഹ്
അവിടെ മല്ലിയില യൂസ് ചെയ്യോ
മല്ലയല ഇവിടെ അങ്ങനെ എനി ഇത് നോർമലി മുമ്പൊ ഒ ഒട്ടും ഇഷ്ട അല്ല അ ഇപ്പ ഇച്ചിരി ഇച്ചിരി ഫ്ലേവർ വേണം എന്ന് വേണം ഇല്ലല്ലല്ല ഇല്ല അത് ആഹ് ഇല്ല ഇല്ല ഇത്
ആഹ് ഇവിടെ പക്ഷെ ഞാൻ ഇടും
എനിക്ക് മല്ലിയല്ലയുടെ ടേസ്റ്റ് ഒന്നും അധികം ഇഷ്ടമല്ല അതുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കാറില്ല
ഉം ഉം ഉം ഉം
ഇനി നമ്മളെ മന്ത് ഈ അൽഫാം അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ അതിന് ആവശ്യ
ഒക്കെ വക്കുമ്പഴും ബിരിയാണിക്കുമൊക്കെയാണ് മല്ലിയിലേും പുതീനേയിലേും
പുതിനേനൊക്കെ വേണം എങ്കും ഒരു അതിന്റെ ഫ്ലേവറോട് ഉണ്ടെങ്കിൽ അതിലക്ക് ടേസ്റ്റ് ആവത്തുള്ളൂ ആഹ്
ആഹ് പിന്നെ മീനൊക്കെ ഉണ്ടെങ്കി കട്ട് ചെയ്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കോ അതോ ആഹ് രാവിലെ തന്നെ മീൻ കൊണ്ടുവരുവോ
ഇല്ല തലേന്നത്തകൊള്ളന്ന് നോർമല മേടിച്ച് കട്ട്
കട്ട് ചെയ്ത് ഫ്രിഡ്ജിന പക്ഷെ അതാ എളുപ്പം നമുക്ക് രാവിലെ ചെയ്യാനും
ഉ നമ്മുടെ ഇവിടെക്കെയ ഉള്ള ഈ മീൻ കട്ടിയത് ഇ കൊല്ലത്തോട്ടൊക്കെ പോയിക്കഴിഞ്ഞാല് കട്ട് ചെയ്തിട്ട് ഓ കൊണ്ടയി കൊടുക്കുന്നത്. വിൽക്കുന്നവരെ കട്ട് ചെയ്ത കൊണ്ട് അവര് ക്യാ നടക്കുന്നത് അപ്പ അവരക്കെ ഭയങ്കര എളുപ്പ വാങ്ങിച്ച് ജസ്റ്റ് കഴിയൊക്കെ വൃത്തിയാക്കിയാൽ മതിയല്ലേ ഇപ്പ നമ്മള് നമ്മളെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വര എന്ന് പറയ്പ നമുക്കങ് വെപ്രാള എന്ത കെ ഉണ്ടാകും എന്തൊക്കെയ പക്ഷെ കൊല്ലത്ത് അഹ് ആ ഈ നമ്മുടെ ഈ അറബി മാളൊക്കെ ഉണ്ടല്ലോ
ഉം ഉം ഉം ഉം
ആ ഏരിയയിലോട്ടൊക്കെ പോവാണെന്നുണ്ടെങ്കില് അവര് ജസ്റ്റ് അവർ ഭയങ്കര സ് സിമ്പിളക്കെ നം ഒരു വെപ്രാളവും ഇല്ല ബിരിയാണി വേണമെങ്കിൽ ഓർഡർ ചെയ്യും. പിന്നെന്താ നോർമൽ സാധാ ഫുഡ് വേണ്ടവർക്ക് കുക്കറിയിട്ട് ചോറും വെക്കും ജസ്റ്റ് ആ കഴിയെല്ല വെച്ചേക്ക്ന്ന വെട്ടിയെല്ലാം ഓട്ടോമാറ്റിക്കലി കൊണ്ട കൊടുത്തേ ുന്ന മീനായിരിക്കും അതെന്റെ ത്
കൊ എല്ലാ മിക്ക സ്ഥലങ്ങളിലും മീയിൻ ഇപ്പൊ തന്നെ ഏഹ് ഇവിടം കൊളെടുത്ത് ഒക്കെ ഞാൻ കണ്ടുണ്ട് ഫിഷ് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അവര് എസ് ആഹ് പേയ്മെന്റ് വേടിക്കുംന്ന് തോന്ന്ന്നവര്
ഈ വല്യയ വല്യയ മീനെളൊക്കെ ഇണ്ടല്ലോ വല്യയ വെലയുള്ള മീനേള് അത് വെ ട്ടി കൊടുക്കും ഈ തേട് വല്യയ വല്യയ തേടുകളൊക് ഉണ്ടെങ്കിൽ അതനുസരിച്ച് അവര് അത് ആ ആ മീനിന്റെ വിലയ്ക്കകത്ത് തന്നെ അത് ഓട്ടോമാറ്റിക്കലി അത് പൈസ എ ആഡാവും.
അഹ് അവരൊന്ന് വെട്ടിയാൽ നമ്മള് വീട്ടി കൊണ്ടൊന്ന് ഒന്ന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്താൽ മതി. ഉപ്പോകെയിട്ട
ഉപ്പൊക്കെയിട്ട്. ഇങ്ങനെ വല്യയ മീനൊക്കെ വെട്ടാനൊക്കെ അറിയോ?
ചൂരൊക്കെ ഞാൻ ചെയ്യൂടാ പക്ഷെ എനിക്ക് തേട് തേട് എനിക്ക് ഭയങ്കര ഇതാ തേടെനിക്ക് കറിവെ ച്ചാല് എനിക്ക് തേടിനോട് എനിക്കത്ര ഇതില്ല ആഹ് പിന്നെ വീട്ടിലെങ്ങാന് ചെല്ലുമ്പ കറി വെച്ച് കഴിക്കുന്നേ ഉള്ളൂ ഇവ്വടെ ഞാൻ അങ്ങനെ വേടിക്കത്തില്ല
ഇല്ല എനിക്ക് എനിക്ക് വല്ല്യ മീനൊന്നും പറ്റത്തില്ല ആദ്‌യെ ത്തില്ല വെട്ടാൻ ചൂര ആയാലും തേട് ഞാൻ പർഞ്ഞ പോലെ
സിംപിൾ ആയിട്ട് ചെയ്യും കാരണം അതൊക്കെ എക്സ്പീരിയൻസ് ആയതാ അല്ലാതൊന്നും അറിയത്തില്ലായിരുന്നു ചൂരയൊക്കെ അതാവുമ്പങ്ങനെ പെട്ടെന്ന് ചൂരയാണെന്നുണ്ടേല് നമ്മള് ഫ്രീസറിൽ വെച്ചിട്ടേ ആഹ് ഒരിച്ചിരി തണുപ്പ് ഒരിഷ് ശകലം നമ്മുടെ കയ്യിൽ എടുക്കാൻ വരുന്ന ഒരു തണുപ്പായി കഴിയുമ്പോൾ നമ്മളിങ്ങനെ കത്തി വെച്ച് ക ത്രികയും കത്തി എടുത്ത് കൈ വെച്ചേക്കണം എന്നട്ട് കത്രിക വെച്ച് നമ്മൾ ആ സൈഡിങ്ങനെ ഒന്ന് പതുക്കെ എടുത്തിട്ട് ഇങ്ങനെ കത്തി വെച്ച് ആ തലയുടെ വശണ്ടല്ലോ തലയും ഉടലും കൂടെ വരുന്ന അവിടെ ഇങ്ങനെ കീറിക്കൊടുത്ത് ഒരു പ തുക്കെന്ന് കീറുമ്പോഴത്തേക്ക് ഇങ്ങനെന്ന് സൈഡ്ളക്കി വരുമ്പോഴത്തേക്കും ഇത് ഇളകി വരും എന്ത് തണു പ്പ് നിൽക്കുന്ന സമയത്ത് മൻസ്സിലായോ? എന്നി ട്ട് നമ്മൾ ഊരാന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷായിട്ട് ഊരി വരും സിമ്പിൾ ആയിട്ട് ഊരി വരും പിന്നില്ലെ ഇല്ല മീന് ഉണ്ടല്ലോ എന്ത വങ്കട സംഭവം ഹു അതാണെന്നുണ്ടെങ്കിൽ അതാണങ്കി ഉരിഞ്ഞ്കഴിഞ്ഞ അയ്നകത്ത് ഒരു സാധനവും ഇല്ല പിന്നെ അയിനകത്തൊന്നും ഇല്ല
എനിക്കതറിയത്തില്ല അത് എനിക്കറിയത്തില്ല അതുകൊണ്ട് ഇവ്
അറിയാത്തവർ ഉരിഞ്ഞു പോയി കഴിഞ്ഞാ ഉണ്ടല്ലോ ചൂരയാണെന്നുണ്ടെങ്കിൽ തൊലിക്കാ തെ അങ്ങനെ ഇരിക്കത്തില്ല. ഒട്ടും അങ്ങ് പറ്റാത്തവരരിഞ്ഞാലേ അയനകത്ത് ഇരിക്കത്തുള്ളു പക്ഷെ പങ്കട അങ്ങനെല്ല പങ്കട നമ്മള് ശ്രദ്ധിച്ച് ചെയ്തില്ലാന്ന്ണ്ടെ അയ്ന്റെ ആ ഒര്
പോവും.
ആ മാംസം ഫുള്ളും മറ്റേയെല്ലാം ഭയങ്കര കട്ടിയാണങ്കിലിരിക്കും അയ്ൻ്റെ വാലിൻ്റെ സൈഡ് അതിനകത്ത് പിടിച്ചങ്ങിരിക്കും. പിടിച്ചിരുന്ന് കഴിഞ്ഞാ പിന്നെ നമ്മള് എളക്കി എടുത്താലും അതങ്ങ് അലന്നാണഴുക്കായി പോകുംന്ന് വല്ലാതെ
കൊണ്ട്.
ഇതിനൊരു വാക്കുണ്ട് കട്ടെയ്തെടുക്ക നമ്മളെ ചാളയും അയലെയൊന്നും കട്ട്
ആഹ് അതോണ്ട് ഞാൻ ചെറിയ മീനെ വാങ്ങികത്തൊള്ളു. പിന്നെ ഇവിടെ വെട്ടാന്ന് പറയുവാന്നുണ്ടെങ്കില് ആഹ് ആഹ് ഇത് അങ്ങനെയുള്ള മീനുകളൊക്കെ വാങ്ങിക്കും. കാരണം ഞാൻ വെ വെട്ടൊരു ചൂര വലിയൊരു ചൂര വാങ്ങിച്ച് അത് കട്ടെയ്തു വന്നപ്പോഴ്ത്തേക്ക് എല്ലും ഏഹ് ആകെ മുള്ള് മാത്രമായ് ബാലൻസ് വന്നത്.
ആഹ് അലന്ന് പോയില്ലേ. അതാ ഇനി ഒരു ചെറിയ ചൂര മേടിച്ചിട്ടേ ആഹ് ഫ്രീസറില് വെ ക്കണം ഫ്രീസറി വെച്ചിട്ട് ശ്രമിച്ചോക്കണം, കാരണം നമ്മള് എന്തായാലും പഠിക്കണ്ടേടാ അപ്പം നമ്മള് ഫീസറി വെച്ച് കഴിയുമ്പോ അതങ്ങ് കൊറച്ച് തണുക്കുവല്ലോ തണുത്ത് ആഹ് എപ്പഴും നമ്മള് മീൻവേടിച്ച ഒര് വെള്ളത്തിൽ കഴുകിട്ടേ ഫ്രീസറിൽ വെക്കാവും. ആഹ് ഡയറക്റ്റ് കൊണ്ടന്ന് വെക്കല്ലേ കാരണം ഇതിനകത്ത് ഒരുപാട് അവിയ അങ്ങു ഇങ്ങുക്കെ എടുത്തിടുന്ന അഴുക്കു കളൊക്കൊ ഉണ്ടല്ലോ ഒരുമാതിരി ഇരിക്കുന്ന ഒരുതരം വല്ലാത്ത കുളകുളാക്കെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെണ്ടല്ലോ ഇതെല്ലാം അങ്ങ് ഫ്രിഡ്ജ് വെക്കുമ്പോ ഇഴ്നാകത്ത് കയറിയങ്ങ് കട്ടി പിടിക്കും മനസ്സിലാ അപ്പൊ നമ്മള് ആദ്യം മീൻ കൊണ്ട്